ഓ
ആഹ് എന്തൊക്കെണ്ട് വർത്താനം
ഒക്കെ നല്ല സുഗാണ് അങ്ങനെ പോണ്
ആഹ്
ഇവിടെ നല്ല വർത്താനം നല്ലൊരു മയെം കാറ്റൊക്കെ കഴിഞ്ഞ് കുത്തിർക്ക നല്ല നല്ല കാറ്റെനു
ഏ ഇവിടെ മഴ മഴ ഒന്ന് പെയ്ത് പോയി ഇപ്പ വെയിലിണ്ട്
ഇവിടെ നല്ല കാ
കാറ്റൊന്നു അടിച്ചില്ല ഏ കാറ്റടിച്ചോ ഇവിടെ അടിചീല ഇവിടെ രണ്ട് ദിവസം മുന്നേ ഒരു കാറ്റടിച്ച് മിഞ്ഞാന്നാറ്റം
ആ മിഞ്ഞാന്നറ്റെ അതെ അതുപോലത്തെരു കാറ്റന്നേനു ഇന്നു അടിച്ചേ
ഏഹ എന്നാനാവിടെ അടിചില്ല കെട്ടോ ഇവിടൊ നല്ലൊരു മഴേത് പെട്ടന്നൊരു മഴ ഇത് അപ്പട് ചോറെം ചെയ്ത്
ഏഹ് മഴ എല്ലാ പെയ്തിട്ടില്ല കാറ്റിങ്ങട്ടടിച്ചിട്ട്
ആ ഇന്ന് ഇന്നായിനും വേണ്ടി ഭയങ്കര വെയില
ആഹ്
ഇപ്പൊ നല്ല വെയില അപ്പൊ ര്ത്ങ്ങനെ കണ്ടിന്യു വെയിലാണ്ടപ്പൊ ഞാൻ കൊറെക്കെ ഒന്ന് തിരുമ്പി ഇട്ട് പൊതപ്പും വിരിപ്പും അങ്ങനത്തൊക്കെ
ആഹ് ആഹ്
ആ സ്കൂള് പോയി വരാനായില്ലേ
വെരാനായി തൊടങ്ങി ആഹ്
ആതുള്ളൂ അല്ലേ ഇപ്പ മൂന്നരക്കെത്തുബിടെ മൂന്നേരക്കെതിറ്റ് വല്യ കാര്യോന്നുല്ല അപ്പൊ പിന്നെ ബസ്സിനെന്നെ ആക്കാന്ന് വിചാരിച്ചു
ബസ്സിന് വരരിക്കു ഒരഞ്ച് മണി വരയില്ലേ അപ്പൊ മൂന്നരക്ക് വിട്ട അഞ്ച് മണി വരേ സ്കൂളിലിരിക്കണോ
ആ അതുവരെ അവിടെ ഇരിക്കണം അപ്പൊ ആദ്യോക്കെ ഞങ്ങളൊരു ഓട്ടോ ഏൽപ്പിച്ചിനി ഞാൻ അതിനൊന്നും ന്നില്ല അയിനു മ ണ്ടി ആരാ പോ ആരാ പോണിച്ച അങ്ങനെ വിളിച്ചിണ്ടാക്ക
ഓഹ്
അപ്പൊഇനിക്ക് ഇനിക്കാണ് കെത്യേട് ബാക്കി ഇല്ലൊരിക്കൊന്നും വല്യ കുഴപ്പമില്ല എനിക്ക് രണ്ട് കുട്ടികളും കൊണ്ട് ഇവടെ ഓളെപ്പെല്ലം അറിഞ്ഞാലൊക്കെ ഇനിക്കെടെങ്ങേറാണ്
ആഹ് ആഹ്
അപ്പൊ ഇപ്രാവശ്യ ബസ്സില ആദ്യം ഒരു രണ്ട് മൂന്ന് ദിവസൊക്കെ ഒരു ഇടങ്ങീറണ്ടാവും പന്ത്രണ്ട് മണിക്കോൽക്കു ഉച്ച ഭക്ഷണം കൊടുത്താ പിന്നൊന്നും ഇല്ലല്ലോ പിന്നെ വൈകുന്നേരം ചെലപ്പോ പാലോ മുട്ടയോ കിട്ടും അത് ചെല ദിവസങ്ങളിൽ മാത്രം
ദിവസങ്ങളിൽ മാത്രേ ഉള്ളൂ അതെന്നേ
ആഹ്
അപ്പൊ അത്വരെ വെശന്നിരിക്കും വേ ണല്ലേ
ആഹ് ആഹ് ചൊവ്വേം വ്യായോം പാലിണ്ട് ബുധന് മുട്ടിണ്ട്
ആഹ്
അങ്ങനെ അപ്പൊ എന്തങ്കു ഒരു വക്ക് പാലൊന്നും വല്യ ഇഷ്ടല്ല സാധാരണ ഒരു കുപ്പി കൊടുത്തയക്കലേനി
ആഹ്
ഇപ്പൊ അന്ന് ടീച്ചർ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ എത്താ ഒരു കുപ്പി ഓല് പാല് കുടിക്കില്ലെങ്കിൽ കുപ്പി കൊടുത്ത അ അതില് അതില് ഒഴിച്ച് കൊടുത്തോ കൊണ്ട് വരാം അങ്ങനെ കഴിഞ്ഞല്ലോ ഫുള്ള് അവര്
ആ
ഇപ്പൊ ഇപ്പോ കഴിഞ്ഞ ലാസ്റ്റതൊക്കെ കുടിപ്പിച്ചുന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അവൾ കുടിച്ചില് തുടങ്ങി ഒരു കുട്ടി ചെയ്യണ കണ്ട പിന്നെഎല്ലാർക്കും അങ്ങനെ വേണ്ടി വരും.
അത് ശരിയാ.
അപ്പൊ പിന്നെ എല്ലാർക്കും ആവുമ്പോ തികയണല്ലേ?
ആഹ് ആഹ്
അപ്പൊഴ്
ഇവിടെ അങ്ങനെ തന്നെ കുട്ടികള് പാല് കുടിച്ച മടിയാണ്. ചിലപ്പോ വാങ്ങിട്ട് അട ആഹ്
ആഹ് എന്നിട്ട് ഞാൻ എന്റെ കുട്ടി നോട് എന്തിനോട് കുപ്പിയിലാക്കി കൊണ്ടുവന്നാണ്ടേ ഓന് മടിയ അവൻകുപ്പിയിലന്നും കൊണ്ടുവരില്ല. ചെറിയവൻ പിന്നെയും കുപ്പി കൊണ്ടുവരും വലിയവൻ ഒനുക്കു ഭയങ്കര മടിയാ
ഏഹ് ഇവൾക്ക് അതെ ഇപ്പോ ചിലപ്പ ചായലൊക്കെ പറഞ്ഞാ അങ്ങനെ കുടിച്ചും. അല്ലാതെ വെറുതെ കുടിച്ച എല്ലാർക്കും മടയും. വല്യഇഷ്ട ഒന്നുമില്ല.
ആഹ്
ഞാന് പിന്നെ ചില സമയത്ത് ഇവരൊക്കെ പ്രസാദത്തിന്റെ സമയത്തൊക്കെ അങ്ങനെയൊക്കെ ഞാന് എടങ്ങാറിയിട്ട് കുടിക്കും. കുട്ടികള് ഓര് വരാരായിട്ടോ കുട്ടികൾ സ്കൂൾ വിട്ട്
എന്റെ മോക്കും ഇവിടെയും ഇവരുടെ ഉപ്പ കൊണ്ടുവരാൻ പോയാണ്.
ഏയ് കൊ കൊണ്ടുവരാൻ പോണോ?
ആഹ് കൊണ്ടുവരാൻ പോല.
ഏഹ് അപ്പൊ എന്നും ഉണ്ടാവുവോ വീട്ടില് പണിക്ക് പോകുമ്പളോ?
അല്ല ജോലി ഇവിടെ അടുത്താണ് വീടിന്റെ അടുത്താണ് ജോലി അപ്പൊ ച ചായ
ആഹ് അവിടെ അടുത്ത തന്നെ സ്കൂളും
ആഹ് അവിടെ അടുത്ത് തന്നെ.
ആഹ്
സ്കൂളും ജോലിയൊക്കെ അടുത്തടുത്താണ്.
ഏഹ്
അപ്പൊ ചായക്ക് കേയറുന്ന സമയത്ത് അവര് കൊണ്ടുവന്നിട്ട് പോവും.
ആഹ്
അങ്ങനെ
ഇപ്പ ഭക്ഷണം കഴിച്ച് കിടന്ന ഉറങ്ങണില്ല വെച്ചിട്ട്
ഉച്ചക്ക് കൊറച്ച്ന്നേരം അങ്ങനെ കിടന്നു. ഇപ്പ മക്കള് വരാനായില്ലേ ഇനിയിപ്പ അവർക്ക് ചായയും
ഞാൻ കുറച്ചുന്നേരം കഴിയും ഇരിക്കുന്ന സമയത്താണ് മഴ പെയ്തത് പിന്നെ തിരുമ്പിയൊക്കെ ഉണ്ടായിന് കൊറേ വീടിന്റെ ഇട്ടി ഉണങ്ങാൻ വേണ്ടിട്ടായിന്ന് കെടുത്തച്ച അതിന്റെ ഇടയിൽ എന്നെ ഒരു ആണി കുത്തി
ഏഹ്
കാ കാ ആടെ അപ്പുറത്ത് വീടു പണിഇല്ലേ
ആഹ് ആഹ് അവിടുന്ന് പറ്റി.
ആഹ് ഈ എന്തുവാ വാർപ്പിന്റത് മെയിൻ പാർപ്പല്ല സെൻസെഡ്ന്റെ പാർപ്പിന്റെ പാലക ചെറ്യേരു കഷ്ണ ആഹ് അയ്മല് ആഹ് പയാ ആണിയാ
ആഹ്
അപ്പൊ ഞാൻ പറഞ്ഞ് ച്ച് പൻ ച്ചാ വര്നാതിരി
അപ്പൊ ടീ ടീ അടച്ചേണ്ടിരും
ഉം ടീ ടീ ന്നും അടിച്ചീല്ല
ഉം
നായിരെ മുന്നു ഹോ മുന്നു അതന്നെ ആഹ് ഞാന് അവിടന്നിട്ട് എടുത്ത് അങ്ങട്ട് എർഞ്ഞീഞ് പിന്നിം ഞാ
ഇജ്ജ് ന്നെ തെരാെ അവിടെ പോയി അവിടെ പോയി പിന്നിം ചവിട്ടിക്കോണല്ലേ
അല്ല ഞാൻ സാധാരണ ഇങ്ങനെ നടക്ക്ണ വഴില് ന്നെ ഇത്പ്പോ ഇങ്ങനെ പുല്ലില് കണ്ടതുംല്ല ഇതിനെ മുന്നെ കുത്തിപ്പൊ ഞാന് ന്താട്ടി അഹ് എടുത്താണ്ട് ഒ സി അങ്ങട്ടാട്ട് റിഞ്ഞു ഇപ്പൊ ഈ പല എടുത്ത് ഇപ്പ നടക്കുന്നോടത്ത്ന്നന്നെ വീണ്ടും കുത്തിനി ഇഞ്ഞി അതന്നെയാണോ അതേപോൽത്തെ വേറെയാണോന്നും അറിയില്ല ഏതായാലും ചെരുപ്പൊക്കെ ഇട്ട് ചെരിപ്പ് ഉള്ള്കൂടെ കുത്തി
ആഹ് ചോര വന്നിന്നോ
ആഹ്
ആഹ് ഞ്ഞി ടീ ടീ അടിച്ചല് നിർബന്ധാണ്
തന്നെ
പിന്നെന്താ കാല് ഞ്അൻക്ക് ല കൊറച്ച് കഴിഞ്ഞ കാല് നെൽത്തക്കാ കഴിയൂലഹ് കു ത്തി പറിച്ച് വേദനച്ച് ഇപ്പഴൊന്നും വല്യ കുഴപ്പണ്ടാവുല
ഉള്ള്ക്കെത്തിനി കൊറച്ച് ദോരം ഇങ്ങനെ ന്താ
ഉം പയയ ആണി ആവുമ്പോളേ പോയിസം കേറും ചെൽപ്പോ
അയില് കൊറച്ചൊക്കെനെ തുരുമ്പിന്റെ ത്ണ്ടായിനി അതൊക്കെ തോണ്ടിയിട്ടന്നണ്
ആഹ് എന്തെങ്കിലുക്കൊന്ന് വാണ്ടേ
ആഹ്
ഞ് വൈന്നാരം ഞാ പഴത്തിന് മാവ് അട ഹ് ഇണ്ടാക്കി വെച്ചിന് ന്റെ മകളെന്നും പരലും എന്തെങ്കിലും ഉണ്ടാക്കികൂടെ ച്ച്യേ ന്ന് ണ്ടാക്കൂടെറി
ആഹ് പഴംപൊരി ഇടാനോ
പഴംപൊരി ഇടുമ്പോ മയം വാണം അപ്പളാ രസം
ആഹ് ഇവ്ടെ കപ്പെ മധുര കെങ്ങോ അങ്ങനെ എന്തെങ്കലുക്കെ ഇവ്ടെ വയസ്സായോര് ണ്ട് ഇമ്മീം ഇപ്പീംക്കെ അപ്പോ ഓർക്ക് സ്നാക്സ്ലേറെ ഇസ്ട്ട അങ്ങൻത്താണ്
ആഹ് അല്ല പ്പ ണ്ടോ
ഇപ്പല്ല ഉമ്മണ്ട് ഉമ്മാന്റെ ഉമ്മിണ്ട്
ഏഹ്
അപ്പൊ ഓൽക്കൊക്കെ കെയങ്ങിനോടാണ് ഇഷ്ടം
ഏഹ് ഇവ്ടെ കപ്പ ഇവടെ ഇണ്ട് മിന്നെ ഞാന് ഇന്നലെ രാവിലെറ്റെ ണ്ടാക്കീനി
ആഹ്
ചെറിയറ്റെക്ക് പറ്റൂല്ല ഓൾക് പറ്റു ചെലേ സമയത്ത്
ഓഹ് പ്പമ്മളെ മക്കക്കൊന്നും അയ്‌ന് അങ്ങൻത്തൊന്നും പറ്റൂലേ
ഓക്കെന്തേലും വാണം അപ്പ ഞാ ഞാന് അമൃതപ്പൊടി കൊണ്ട് പിന്നെരു ബിസ്ക്കറ്റ് മാതിരി ഇണ്ടാക്കിന് ഇന്നലെ രാ അവ്ട്ത്തെ ഹ് രാവിലെക്കെ വലിക്കുന്ന കൊടുത്ത്‌ ഒരു രണ്ടാഴ്ച ഉണ്ട് അവ്ടെ
ആഹ് ശരിയായോ ബിസ്ക്കറ്റ് മാതിരി
ആഹ് കൊഴപ്പൊന്നുല്ല നെയ്യ് വാണം നെയിലിങ്ങനെ ആഹ് അത് കൊറച്ച് നെയ്യൊഴിച്ചവിടെ കൊർച്ചൊക്കെ വാണം നെയ്യില് പിന്നെ അമൃതപൊടി നലോ അമൃതപൊടി ആ നെയ്യ്ല്ങ്ങട്ട് നല്ലോം നനയണം
ആഹ് വെള്ളൊഴിക്കൂല
ഏഹ് വെള്ളൊയിച്ചൂല അത് നെയ്യ്ല് അപ്പൊ നെയ്യ് കൊർച്ചൊക്കെ വാണം
ആഹ് ആഹ്
ഞാ പിന്നെ കൊർച്ചേണ്ടാക്കല് ഇങ്ങട്ട് പിന്നെ നെയ്യ്റ്റ് ഐക്ക് പഞ്ചസാരിം ഏലക്കായിം പൊട്ച്ചതും അതേക്ക് ഇങ്ങട്ട് പിന്നെ ഒരു പാത്രത്തില് നല്ലോണം ചൂടാർന്നെ മുന്നെ ഒര് പാത്രത്തിലിട്ട് ഒരു നല്ലോന്ന് പരത്തി ഷെയ്പ്പാക്കി വെക്കും എന്ന്ട്ട് ഞാൻ ഫ്രിഡ്ജില് വെച്ചീനി പിന്നെ ചോറ്മലേനി ഇന്ന് രാവിലെ എട്ത്തെ അപ്പത് നല്ലോം ഒ നമ്മളൊരു മറ്റേ വെള്ള പാത്രത്തില് വെര്ന്നൊര് കട്ടക്കട്ട ഇണ്ടല്ലോ വെള്ള അതേ മാതിര്ത്താണ് ഇണ്ടാക്കല് കൊഴപ്പൊന്നൂല്ല രസൊക്കെ ഇണ്ടേനി ഇതിന്റെ മുന്നേ കൊർച്ച് വറവ് ഏറീനി ഏഹ്
ആഹ് വെള്ള പാൽമുട്ടായി മാതിരി
ആഹ് ആഹ് അതേ മതിരാവും ഐൻ്റെ ഐന്റെ തലേന്ന് ഞാണ്ടാക്കീനി അന്ന് കൊർച്ച് അമൃതപ്പൊടി വറവേറി പക്ഷെ അന്നത്തെ നല്ല രസ അന്നത്തെ ബിസ്ക്കറ്റിന്റെ ചൊയ തന്നെ നമ്മളൊരു ചതുരത്തിന്റെ ബിസ് ക്കേറ്റില്ലേ പോടിപൊട്ഞ്ഞെ
ആഹ് ആഹ് ആഹ് ആഹ്
ആ ബിസ്ക്കേറ്റ് തന്നെ
ആഹ് അത് എന്താ ചട്ട് അത് വർക്കണോ പൊടി
ആഹ് നെയ്യല്ങ്ങനെ നല്ലോട് വർക്കിട്ട് ഒരു നനവ് മാതിരി ആക്കീട്ട് പിന്നെ അപ്പന്റെ വറവ് കൊർച്ച് ഏറിപ്പോയി അതോണ്ട് ഒരു ബിസ്കറ്റ് അപ അപ്പ ഐൻ്റെ ചൊയ നല്ല രസണ്ടായി
ആഹ് ആ നെയ്യൊന്ന്ങ്ങനെ ഉരുകി വെര്ന്ന സമയം മതിയാവൂലേ
ആ നെയ്യാ നെയ്യാ ചട്ടിക്കൊഴിമ്പോത്തിനെന്നെ അത് ഉരികി ഇതായില്ലേ അയ്ന ആഹ് അതൊന്ന് മിക്സ മിക്സാക്കി ഇങ്ങനൊരു നറങ്ങട്ടൊന്ന് മാറി വെര്ന്നാ മതി മേം ആവോലോ അമൃതപ്പൊടി ആവ്മ്പോ ഒന്ന് ചൂടാകുമ്പോത്തിന് കളറ്‌മാറും ആഹ് മക്കളൊക്കെ ഇപ്പൊ നീച്ച്ട്ടൊള്ളൂ ചോറ് കൊടുത്ത്ങ്ങനെ ഇരിക്കാ
എന്നിട്ട് നമ്മക്ക് ഏതാകൃതി ശൈപ്പൊക്കെ നമ്മളെ ഇഷ്ടം പോലെ ചെയ്യല്ലേ
ആഹ് ഏതാകൃതീല് മാണ്ടേച്ചാ നമ്മള് ഇതാ
ആഹ് ഇപ്പൊ ഈ കുട്ട്യേക്ക് അമൃതപ്പൊടി അങ്ങനെ വരകി കൊടുക്ക്മ്പൊക്കെ പറ്റാത്ത കുട്ട്യേക്കൊക്കെങ്ങനെ കൊട്ത്താ മതിലെ
ആഹ് അയ്ന് ഒന്ന് തിന്നൊള്ളൂ ഒന്നിന് വാണ്ട പിന്നെ രണ്ടാക്കും കൂടി ആവുമ്പോ കൊറേ കിട്ടും ചെയ്യേ പൈനാല് പേക്ക്ണ്ടാവും
ആഹ് ഇന്നെട്ടെന്ത ഇങ്ങള് ചെയ്യല് ആഹ്
പക്ഷേ നമ്മക്ക് വാങ്ങാന് ആഹ് ഇപ്പൊ നമക്ക് ഇത്ണ്ടാവൂല പിന്നെ കൊറേ കഴിഞ്ഞ് ഇങ്ങൻത്തൊക്കെ കഴിഞ്ഞ് ട്ട്ണ്ടാവും നമക്ക് ഒന്ന് കിട്ടാനൊക്കെ ഒരു പൂതി
അതന്നെ. പിന്നെ അയ്നോട് എന്താ വ ഉം. പൊടി വർത്താണ്ട് കുപ്പീലൊക്കെ ആക്കി വെക്കലെ.
ആഹ് ആഹ്. പൂരം വർക്കാറിം. അതൊന്നും ഇവര്ക്ക് ഇഷ്ടല്ലെ. ആഹ് ചെലേപ്പം കൂട്ടും. അയ്നൊക്കെ വാണം തേങ്ങ.
ആഹ്. തേങ്ങൊക്കെ വാണം.
ആഹ് തേങ്ങ നല്ലോം വാണം. തേങ്ങിം, നെയ്യും, എള്ളോ, കരഞ്ചീരോ, അങ്ങനെ എന്തെങ്കിലൊക്കെ ഇട്ട് ക്കാണ്ട് നന്ന നല്ലോം വറ്ക്കണം. അപ്പം നല്ല രസാ
ആഹ്.
ഇതിപ്പെത്തുല്ലാതെ ഇട്ട്ക്കാണ്ട് ചെൽപ്പ തേങ്ങ മാത്രം ഇട്ട് വർക്കും.
ആഹ്.
ഇത് വല്യൊക്കെ ചെൽപ്പൊക്കെ ഇഷ്ട . ഇല്ല ഒരു തെങ്ങള്ളൂ അത് തറവാട്ടില്. ഇവിടെ തെങ്ങൊന്നുല്ല. ഇവിടെ ഇപ്പ ഇണ്ടാക്കിണ്ട്. തൊടങ്ങിട്ട് കുഴിച്ചിട്ട്ണ്. അക്ക ഇണ്ടായിട്ട് മാണം
വേഗം കാഴ്ച്ച്ണ തെങ്ങേക്കാരംലെ.
നാട്ട് ഇഞ് ഇണ്ടായിട്ട് വാണം പറ്യ.
ആഹ്. ആഹ്
നട്ടപ്പാറെ. അതാ മത്ത് എന്നപ്പ നട്ടത്. അപ്പൊ ഒരു മൂന്നാല് മാസൊക്കെ ആയിട്ടുള്ളൂ. നാലഞ്ച് മാസൊക്കായി.
അഹ്. ആഹ്.
പാവ
എന്ന ശെരി. ഞാ പിന്നെ വിളിക്കെണ്ടിട്ടൊ.
ആഹ് ഇന്നായിക്കോട്ടെ ശെരി.